കേക്ണ്ടോഒര്കൊള്മിസ്സായി
കേക്കാണ്ടോ
ആഹ് കേക്ണ്ട്
ആഹ്എന്താണ് പണിയാളൊക്കെ ഏഹ് എന്തേലും തെരക്കിലാണോ
കൊറേസമയായിട്ടേയ്
ആഹ് റേയ്ഞ്ചിന്റെപ്രശ്നണ്ട് തോന്ണ്ല്ലേ
എന്താറീല വിളിച്ച ബ് സി ബി സി ന്ന
ആഹ് എന്താണ് വിശേഷങ്ങളൊക്കെ
അഹ് തന്നെ പിന്നെ
ആഹ് സുഖാണ്
ഏഹ് എങ്ങനെ ക്ലിയറ് ആഹ് അതാ ആഹ് അവണ് ആഹ്
എന്തുവാണ ഹലോ
ഹലോ
എന്ത് ചെയ്യണ
ഞാന് ഇതാ മോന സ്കൂളിൽ നിന്ന് വരാനായി അപ്പൊ പിന്നെ
ആഹ്
അവനെ വിളിക്കാൻ പോണം അങ്ങനെ
ആഹ് ശരി
ഉമ്
മ്മളും കൊണ്ടിരിക്കല്ല ഇദേ വേണ ഒന്നോ ഉള്ളും
ആണള്ളൂ ല്ലേ ആഹ് ഒറ്റക്ക് വെരോ ഇങ്ങട് എട്ത്തന്നെണോ
അല്ല ഒര് ബസ്സുണ്ട് കുറച്ചടുത്താണ് എന്നാലും ബസ്സിനാണ്
ആഹ് അതെല്ലേ
ഉമ്
ഇത് കൊറച്ച അങ്ങോട്ട് പോണേ വിളിക്കാൻ പോവാന് ആഹ്
ഇത് ബസ് പോയിട്ട് അത്ട്ട വരും
ആഹ് ഇത് ഞങ്ങള വീടിങ്ങനെ ഉള്ളേ ഉള്ളിക്ക് കേറിട്ടാ ആഹ് അപ്പൊ നമ്മള് കൊറച്ച അങ്ങ പോണം പിന്നെ ആള് ചെറിയ കുട്ടിയായ കാരണം ഒറ്റക്ക് പിന്നെ നായി ക്കള ചെല്ലിക്കള്ളോണ്ട് ആഹ് ഒറ്റക്ക് വിടാനും പേടിയാ ആഹ് ഒറ്റൊക്ക് വന്നോട്ടെ
ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ് ഇടക്ക് കേക്കാതു കൊണ്ട്
ആഹ്
മഴെ
അത് റേഞ്ചിന്റെ പ്രശ്നണ്ട് ആഹ് മഴ ന്നെയാണ് റേഞ്ചിന്റെ പ്രശ്നം ണ്ട്
ഉമ് റെയ്ഞ്ച പോണ്
ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെയാണ്
വേറെ എന്താ ങ്ങനെ പോണം
വൈ ആഹ് വൈകുന്നേരത്തേക്ക് ചായക്കെ എന്താ പല രാത്രി ക്കെ എന്താ ഉച്ചക്കത്തെ ചോറന്നെ പ്രത്യേകിച്ചൊന്നും ഇണ്ടാക്കൊന്നല്ല പിന്നെ കുട്ടികള് ചിലപ്പോ എന്തെങ്കിലും രാവിലത്തെ ആഹ് രാവിലത്തെ ചായന്റെ കടി എന്തേലും ബാക്കി ഉണ്ടെങ്കിൽ കുട്ട്യാളെ ചിലപ്പം അത് മതി പറു അങ്ങനെ ആഹ് വൈകുന്നേര കുട്ടികോ സ്കൂൾ ട്ട് വരുമ്പോത്തേനും ആഹ് ചോറേ തിന്നെ ഇഷ്ടല്ല മോന സ്കൂളിലക്ക് എന്നും രാവിലത്തെ അടി മതി പറഞ്ഞിട്ടൊക്കെ അറിയ പിന്നെ ഇപ്പോ ആദ്യത്തെ രണ്ട മൂന്ന് ക്ലാസ് വരെക്കെ ഇങ്ങനെ കൊടുത്തയച്ചിരുന്നു എന്നും ഇതന്നെ കൊട്ത്തയാച്ചിര്ന്നെ പിന്നെ ഇപ്പ അധ്യാപകരും അതൊന്നും കൊട്ത്തയക്കര്ത് ഏഹ് പിന്നെ ഇങ്ങനെ ചോറന്നെ കൊട്ത്തയക്കണംന്ന് നിർബന്ധം പറഞ്ഞ കാരം ഇപ്പ ചോറോ ഉണ്ടാവും എന്നാലൊ ഇടക്കൊക്കെ ഇതും കൊണ്ടോവും ഇന്നിട്ട് വന്നാലും ചോയ്ക്കൂ രാവിലത്ത ഇണ്ടാന്ന് അവർക്ക് മടി ചോറ്ന്നെ തിന്നാ പിന്നെ ചോറന്ന് തിന്ന് കിട്ടണങ്കി എന്തൊക്കെ ഒന്ന് ഇണ്ടാക്കണം ആഹ് ഉർള കെങ്ങ് പൊരിക്കണം വെണ്ടക്ക പൊരിക്കണം എന്തേലു ക്കെ പൊരി ച്ചതുണ്ടങ്കി ലെ കുട്ടിൾക്ക് എറങ്ങുള്ളൂ മീനൊന്നും കഴിക്കൂല്യ മീനെ കാള് എ ഹേ ച്ചിക്ക പൊരിച്ച ഉണ്ടാ അതൊക്കെ ചോക്യാ
ഉമ് അതന്നെണ് ഇവിടത്തെ അവസ്ഥ
രാത്രി ആയ രാത്രിയ നമ്മള് എന്തെങ്കിലും കൂട്ടീട്ട് തിന്നോന്ന് പറഞ്ഞ പറയും പപ്പടം വേണം അല്ലെങ്കിവെണ്ടക്ക വേണോ അപ്പൊ തിരുന്ന് ഉറക്കി ഇത് പോരി കയ് നിക ണോ ചില് യപ്പോ നമുക്ക എന്തേലും കയ് ച്ട് കിടാന്ന മതിന്ന നമ്മളൊന്നും കഴിക്ക്ണ്ല്ല ന്ന ച്ചി ട്ടാവും ചിൽ പ്പോ അപ്പൊ ഇവര്ക് ഇത് തിന്ന്ണ നേരത്ത് ഉണ്ടാക്കിപ്പിക്കും പിന്നെമു മൂത്താളാണെങ്കി തീരതടില്ലേ അപ്പൊ എന്തേലും കൂട്ടീട്ട് തിന്നട്ടെ വിചാരിക്കും ന്നിട്ട്ന്നെ അത് കഴിയണ വരെ അത് ങ്ങനെ ആ അത്ങ്ങനെ പറക്കി ത്തിന്നും ന്നിട്ടത് കഴ്ണ വരെ ചോറും തിന്നും പിന്നെ ബാക്കി തിന്ന് ല ആദ്യം അത അങ്ങട്ട് തിന്ന്ു തീർക്കും ഈ പൊരിച്ചെച്ചത് ആദ്യം ആണ് തിന്ന തീർക്കും ക്ക്പിന്നെ ചോറിന്നണ്ടല്ലോ അങ്ങനെ
ഇവടെ അങ്ങനെക്കതന്നെ ഇവർക്ക് പിന്നെ തിന്നണെങ്കി മൊബൈല കിട്ടണ ചെറെൽക്ക് മൊബൈല നോക്കിയലെ ഇല്ല ഒരാളുണ്ടാവും
ആഹ് പിന്നെ വ വാങ്ങാണോ സ്ക്ക്ളിന്ന് വാങ്ങോ
ആഹ് സ്കൂൾണ്ട് ചോറ് എൽ പി സ്കൂൾല് ചോറ്ണ്ട്
ആഹ ഇണ്ട് ലെ എട്ടാം ക്ലാസ് വരെട്ല്ലേ ചോറൊക്കെ ഏഴ ക്ലാസ് വരെള്ളു തോന്ന് ണല്ലേ ആ അപ്പൊ പിന്നെ പിന്നെ ആൺകുട്ടിളൊക്കെ ഇങ്ങനെ പോയി വാങ്ങൊക്കെ ചെയ്യും ചെലെ കുട്ടിള് ഇണ്ട്ങ്കിലൊക്കെ ആഹ
ഒമ്പതി പഠിച്ച പെൺകുട്ടിണ് അ പ്പോ
ആഹ ആഹ അത പെൺകുട്ടികൾക്ക് പിന്നെ അതെ അതെപെൺകുട്ടിൾക്ക്പിന്നെ ഞാന് അതെ പെൺ കുട്ടികൾ ക്ക് പിന്നെ അതെ പെൺകുട്ടികൾ ക്ക് ഞാന് നൊന്നുംഅന്ന് പഠിക്കണ കാലത്തൊന്നും വാങ്ങിന്നില്ല എനിക്ക്ഇഷ്ടം അവിടുത്തെ ചോറ് ചോറിചാലേ ഇതൊനണ്ട് അന്ന് പിന്നെ പയറ് മാത്രല്ലെ ഉണ്ടാരുന്നുള്ളൂ ഇപ്പ പിന്നെ എല്ലാതുഇ ണ്ടല്ലോ കറിയും ഉപ്പേരിയും ആ അന്ന് പയറ് മാത്രല്ലേ പോരാ ത്തേന് നല്ലോവേവിച്ചണ്ടാവുന്നിട്ട്ഈ പയറാണ ങ്കി ഒരു കഞ്ഞി പോലെ വ പ്പ ഈ പയറും കൂടെഅതിൽ കൊഴ്ച്ചിണ്ടെങ്കി പിന്നെ ആകെ കഞ്ഞിയവും അപ്പൊ എനിക്ക ന്റെ മതി ഞാൻ കഴിച്ചിരുന്നില്ലാട്ടാ മണം തന്നെ പറ്റിര് ന്നില്ല ഉം അങ്ങനെ ഞാന അന്നും ഇത് കൊണ്ടോവും അന്നും ചോറും ആഹ
എല്ലാണ്ട് ന്നാലും കുട്ടിള് വാങ്ങൂല ചെ ലോ ല് ന്നാണിച്ച്കഴിക്കാ മടിയാക്കും ആ കേക്കണ്‌ല്യ